ഹലോ
ആഹ് അതെ
ആഹ് പിന്നെ അപ്പയിന്റെ എടേല് ഫോൺ കട്ടായി കോൾ കട്ടായി പിന്നെ എന്താ പറയാ ഏതായാലും നുഴഞ്ഞ് കഴിച്ചോക്കണം ഇഞ് ഇങ്ങളെ ട്രിപ്പ് ഒക്കെ എന്തായി, ഇങ്ങള് പ്ലാൻ ചെയ്തീന്യ ട്രിപ്പൊക്കെ എന്തായി?
ട്രിപ്പൊ
ഉം
ഇപ്പ
ന്തായി ആഹ് ശരി ആഹ് ഇപ്പയ്നീ ചൂടായാണ്ടേ എല്ലാവർക്കും അവനാന്റെ വീട്ടിൽ കുത്തിരിക്കാനന്നേയിരിക്കും ആഗ്രഹം. എവിടുക് പോണത് ആലോചിക്കാൻ പോലും കയ്യൂല.
ആഹ് അതെന്നെ
ചൂടല്ലേ. ഞങ്ങൾ ബാ ബന്ദിപൂര് പോണം വിചാരിക്ണ്ട്.
ആഹ്
ഒരീസം
ഉം. ഇനി ഇപ്പോ സമയത്തൊന്നും അൻക്ക് പോകാൻ പറ്റൂലല്ലോ
പറ്റൂല പക്ഷേ ഇനിയിപ്പോ കുറച്ചുകഴിഞ്ഞാ തീരെ പറ്റൂലല്ലോ വിചാരിച്ചിട്ട് പോണം വിചാരിക്ണ്ട് നോക്ക ട്ടെ അറീല്ല. അതുപോലെ നാളെ ഫ്രണ്ട്സ് അരീക്കോട് വരാ ഉം അവ്ടെ ഒരു കഫേയില് കൂടാന്ന് പറഞ്ഞ്ണ് അപ്പം ചെല അങ്ങനെ അങ്ങനെ പോണം വിചാരിക്ണ്ട്. ഇങ്ങനെ വീട്ടിലിരുന്ന് ഇരുന്ന് ഇരുന്നേ ഒരു മടുപ്പാണ് ആരിം കാണുണൂല്ല്യ ഇങ്ങനാകുമ്പം ഇന്നൊക്കെ അയ്ന് നീരിന് രണ്ടു ദിവസായിട്ട് നീരിന് നല്ല കൊറവുണ്ട്ട്ടോ കാലിന് നീരില്ല.
അഹ് ശരി. അങ്ങളിപ്പം ഇവട്ക്ക് മോള്ക്ക് മാറി പ്പം
അതെന്തേ
അപ്പൊ ഓ ഇണ്ണി ഓള് ണ്ട് വന്ന് വന്ന്ണ
ആഹ് ആഹ് ആഹ് അവിടെ നെറൂല് ചൂടുണ്ടോ?
ചൂട് കൊയ്പ്പൊന്നുല്ല. നിലുപ്പം ഓളെ കാണാല്ലാർഞ് നിക്കേനി അയ്ല് നിലു ഓള് ഇവടെ ഒർങ്ങീന്
അത് ശരി. ഇപ്പം മോൾലായിരിക്കുലേ
മോൾളായാല്‌വേ എത്ത കുട്ടിയേളെ തും പിന്നെ കടക്കാന്നും പിന്നെ എല്ലത്തിനും ഇതാണ്
ആഹ് ക്ഷേ മോളില് ചൂടില് ആഹ് ബുദ്ധിമുട്ടാണ്ന്നാണോ?
അല്ല ബുദ്ധിമുട്ടല്ല അവ്ടേണ് അടിലാണ് ഇത് പർയാ. സ്ഥലു ല്ല. വേഗം ഇത് അപ്പോത്തിനൊക്ക അപ്പം ഇ സെമി ഇയ്യ റിണ്ട് ചെലേപ്പം അങ്ങനാണ്ട് വേഗം വീട് ഇട്ക്കാൻ കഴിഞ്ഞങ്ങനെ ആയാലും മതിയ പിന്നെ ല്ല ആകട്ടെ ന്ന് പറയാ.
ആഹ് അതെ അതെ. അതാകും ഇൻഷാ അള്ളാ. ഇപ്പൊ വീട് വീട് പണീന്ന് പറിണത് ഒരു ഭയങ്കര ഒര് ഒരു ചെറിയൊരു കാര്യല്ലല്ലോ നമ്മുക്ക് വിചാരിക്കുമ്പോക്കു ആണ്ട് അതോണ്ടുള്ള ബുദ്ധിമുട്ടാണ് അത് ഇൻഷാ അള്ളാ അത് ശരിയാവും. പിന്നെ എന്താ അങ്ങനെയൊക്കെ പിന്നെ ഇപ്പ എന്ത ചെയ്യാൻ വിചാരി വിചാരിരുന്നാ ഇജ്ജ് ച്ചെ ചേമ്പ് കറി വെള്ള കറിയക്കി വെക്കണ കണ്ടണോ മഞ്ഞ പൊടി ഇടാ ഇജ്ജ് മഞ്ഞ പൊടി ഇട്ടല്ലേ വെക്കല്
മഞ്ഞപ്പൊടി ഇടാതെയും വെക്കാം
മഞ്ഞപ്പൊടി ഇടാതെയും വയ്ക്കൽ ഉണ്ടോഏ ഇയ് ഇണ്ടാകിനോ
ഉണ്ടാക്കാം
ഏ ഞാൻന്നൊരു ഫ്രണ്ട് വിളിച്ചപ്പോ ഓള് പറഞ്ഞു മഞ്ഞപ്പൊടി ഇടാതെയാണ് ഓള ഉണ്ടാക്കലന്ന് പറഞ്ഞാൽ അപ്പൊ ഞാന് നമ്മളെ ഇമ്മര് ഉമ്മച്ചികളൊക്കെ നമ്മുക്ക് മഞ്ഞപ്പൊടിറ്റാണ്ടാണ് ഞാൻ കണ്ടത് ഞാനും അപ്പൊ അതാണ് ഉണ്ടാക്കല് ഇപ്പൊ വെള്ള വെള്ളകറിആണെന്ന് പറഞ്ഞപ്പോ ഞാനേ
അത് ഉമ്മച്ചി ഇണ്ടാക്കൽ ഇണ്ടല്ലോ
ഇന്ന ഞാൻ കണ്ടിട്ടില്ല കേട്ടോ
ആദ്യമൊക്കെ ഇണ്ടാക്കണ്ടായിനി ചേമ്പ് പച്ചമുളകും ഇതൊക്കെ ഇട്ടാണ്ട് പച്ചമുളക് ഇതിട്ടാ പച്ചമുളക് മാത്രം ഇടുക. ഉണ്ടാക്കുക ഉപ്പ് ഇടാ തന്നെ. അത്ര ഉള്ളു പിന്നെ അയ്ക്ക് ഒന്നും ഇടൂല. അപ്പൊ വെള്ള കളറാവും.
ആഹ് മാമൻ ഞാ ആഹ് ഞമ്മളല്ലെങ്കി മഞ്ഞപ്പൊടിയും കൂടെ ഇടോല്ലോ.
ആഹ് ഞമ്മ മഞ്ഞപ്പൊടീം തക്കാളീം പിന്നെ വെളുത്തുള്ളീം എല്ലാ സാധനവും ഇടും. അങ്ങനെയും വെക്കാ. മല്ലി ഒക്കെ ഇട്ടാണ്ട് വക്ക.
എന്തായാലും പിന്നെ ആഹ് തേങ്ങ അരക്കാതെ വെക്കുമ്പോ വറവ് ഇട്ട് വെക്കുമ്പോ ഞമ്മള് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ജസ്റ്റ് പച്ചമുളകും ഇട്ടാണ്ട് പിന്നെ ചെറിയൊരു കണ്ടം തക്കാളിയോ ഇതിപ്പോ അതൊന്നും ഇടൂല. പച്ചമുളക് മാത്ര ഇട്ടാണ്ട് വറവിടലായിരിക്കൂലേ. അപ്പ എന്തിട്ടാ കടുകിട്ടാണോ വറവ്
ആഹ് കടുകിട്ടിടും. മല്ലിയൊക്കെ ഇടാണെങ്കില് ഉള്ളി യിട്ട് വെക്കും ഇതാക്കും.
ആഹ് ആഹ് ആഹ് ഞാന് അല്ല ഞാൻ ചോദിക്ക ഞാന് ഇന്ന് ഫ്രണ്ട് പറഞ്ഞപ്പോ ഞാന് അതിപ്പോ എങ്ങനെയാന്നുള്ള നെലക്ക് ചോദിച്ചതാ.
ആഹ്
അങ്ങനെ ചോയ്ച്ചേ. ചില സാധനൊക്കെ അങ്ങനെ ആഹ് ഇപ്പ ഇങ്ങനെ പറയും എല്ലതും ഉണ്ടാ ക്കികഴിക്കണന്ന് പറയും. പക്ഷെ മടിയാണ്. ഞാൻ മീൻ കറിയോ അങ്ങനെ എന്തെങ്കിലൊക്കെ ഉണ്ടാക്കുള്ളൂ. പക്ഷെ എല്ലാ സാധനം പ ച്ചക്കറികള് നല്ലോം തിന്നണോലോ.
ഉം
അങ്ങ് അങ്ങനെ ചോയിച്ചതാണ്. പിന്നെ എന്താ ഇപ്പ ഞാൻ വിചാരിച്ചിരുന്നെ. ഓഹ് എന്തൊരു ചൂടാണ് ഇവിടെ. പാമ്പ് ഉണ്ടടി അവിടെ എവിടെയെങ്കിലും
ഞങ്ങളുടെ വീട്ട് നെറുവിലൊരു പാമ്പ് ഉണ്ടായിനി. ഒരു വീട്ടില് വീട്ടിക്ക് കേറി അപ്പോ കുട്ടികള് കണ്ട്.
തന്നെ കുട്ടികളോട് മിറ്റത്തൊന്നും കളിക്കരുത് പറയേണ്ടിട്ടോ. കാരണം പാമ്പുകള് ഇപ്പോ എല്ലോടുത്തും ഉണ്ട്.
കാ പാമ്പുകളുടെ ഒരു കാലാലേ.
ആഹ് അതെ. ഞാനേ പിന്നെ മിനി ഞാന് ഇവിടെ ഇങ്ങനെ വ് ജനലൊക്കെ തുറന്നിടുമ്പം പിന്നെ മൂപ്പര് മൂപ്പര് ഇങ്ങനെ തുറന്നിടും. എനിക്ക് പേടിയാ. ഞാൻ അന്നിട്ട് അത് ബാക്കിൽ നടന്ന് ഇങ്ങനെ അട ക്കും. അപ്പൊ എനിക്ക് അമ്മക്ക് പേടിയാ. അപ്പൊ എന്നിങ്ങനെ കളിയാക്കും. ആഹ് ഞാനും എന്നിട്ട് ഞാൻ അടക്കുമ്പോക്ക് ഇവൾ ചൂടുകൊണ്ടുവരെ വിങ്ങാണന്ന് പറയും. അപ്പൊ പറയും ഞാനടുക്കുമ്പോക്കും എന്നെ ഇങ്ങനെ കളിയാക്കും. അപ്പോ മിനിഞ്ഞാന്ന് ആഹ് ഡോ ഫ്രണ്ട് ഡോറ് തുറന്നപ്പോ പിന്നെ ഈ പൂച്ചകളൊക്കെ പൊറത്ത് പൂച്ചകൾ ഉണ്ടാവുമല്ലോ. പൂച്ചകളെവിടെ ഈ പാമ്പൊന്നും കണ്ടാല് കടിച്ച് ഇതാക്കുവല്ലോ.
ആഹ്.
എന്നിട്ടിണ്ട് ഞങ്ങളെ സിറ്റ്ഔട്ടിന്റെ മാറ്റില് കൊണ്ടന്ന് ഇട്ടേണ്.
ആഹ് എന്ത് എന്നെ.
ചത്ത്ക്കണ് ച ത്ത് ഉണങ്ങിയേക്കണ് ചൂടുകൊണ്ട്. പക്ഷെ ഒരു പാമ്പും ഉം കൊഴപ്പല്ല ചെറുതാണ്. പക്ഷേ ട്ട് ചെറുതിനെ
വലുപ്പം എന്നുള്ളത് അയിനാ വെഷം ചെറുതിനേക്കാരാ വെഷം ഇണ്ടാവാ.
അന്നിട്ട് അപ്പൊ ഞാൻ വാതില് തുറന്ന് ഞാന് മാളു ഇവിടില്ലല്ലോ. അപ്പൊ ഞാന് ഫോട്ടോ ഇ ഇട്ട് എടുത്ത അപ്പൊ നീ നമ്മളെ വീട്ടിലാണോ പിന്നെ ജനല അടുക്കുമ്പോ ഇന്നെ കളിയാക്കണില്ല
ആഹ് എന്റെ താത്തെ ഫൗസി താത്ത പറഞ്ഞ പിന്നെ പാമ്പ് കടിച്ച ഒരു പെണ്ണേന് ഓല ഇടലിൽ പെണ്ണിന് എതായാലും വല്യ പല്ല് മാേക്സിക്ക കൊണ്ടത് ഒരു പല്ല് തട്ടിട്ടുള്ളു പറഞ്ഞു യാ അതോണ്ട് രക്ഷപ്പെട്ട് ആ വല്ല്യ പലൂട് തട്ടീണെങ്കില് രക്തം ഇങ്ങനെ താക്കി മാറ്റി മാറ്റി ഇങ്ങനെ കൊടുക്കേര്ന്നു ഏതായാലും കൊഴപ്പൊന്നും ഇല്ലാർഞ്ഞ്
ആഹ് അഹ്
അപ്പം നല്ലോണം ശ്രദ്ധിക്കാൻ പറഞ്ഞേണ്ടേ.
ഉം തന്നെ ഞാൻ എന്നിട്ട് മക്കള് ഇവിടെയാണകുമ്പോ ഫുള് ചുറ്റ ഒരു മല പോലെയാണല്ലോ ഒരു കാടാണല്ലോ ഇവിടെ അമ്മളെ വീടിന്റെ ചുറ്റ പറ്റും ഇമ്മക്കും അയിന്റെ ഇതൊണ്ടേ പേടിയാണ്
ആഹ് പേടിതന്നെ ഒരു വള്ളം കിട്ട്ണോടുതക്ക് വരിയാണേ എന്തേലും വാതിൽ നല്ലോ നോക്ക തുറ നല്ലോ നോക്കണ്ടി
ആതന്നെ ഞാൻ എന്നിട്ട് വാതിലൊന്നും തൊറന്ന്ടൂല ജനലും ഇതൊന്നും തൊറന്ന്ടൂല അപ്പൊ കാരണം ഇൻക്ക് പേടിയ ഇന്നാ തന്നെ നമ്മളെ മറ്റേ എയർ ഹോളില്ലേ അയ്ന്റെ ഉള്ള് കൂടെന്നെ വരോ ഇൻക്ക് പേടിയ കാരണം ഇപ്പ ചെർ പാമ്പ്‌ന്റെക്കെ വീഡിയോ
ബാത്റൂമിന്റെ ഇതികൂടൊക്ക നോക്കൊണ്ടി
അതെന്നെ അപ്പം ഇൻക്കിപ്പോ വീഡിയോസ് നമ്മളിപ്പോ വീ ഇൻസ്റ്റഗ്രാംമെട്ത്താലും യൂട്യൂബെട്ത്താലൊക്കെ ഫ്രിഡ്ജില് പാമ്പ് വാഷിംഗ് മെഷീനിൽ പാമ്പ് ഏസീല് പാമ്പ്ർഞ്ഞാണ്ട്.
ആഹ് ഇജ് കണ്ടീനിയോ ഇവിടെ പിന്നെ ഇത് രാജവെമ്പാല
എവിടേ
മുണ്ടക്കായൊ എതൊ സ്ഥലം പറഞ്ഞ്
ഇപ്പ എല്ലോട്ത്തും പാമ്പെന്നെയാണ്
വല്യ രാജവമ്പാല അൽമർന്റെ ഉള്ളില്.
ഇന്റെ പടച്ചോനേ
ഓര് കറി പോണെ കണ്ട്ണ് പർഞ്ഞാ പിന്നെ ഫോറസ്റ്റുകാരൊക്കെ വിളിച്ച് കൊണ്ടോയി
ഉം മക്കളെ പേടയാണ് കാരണം മക്കൾ ചെറിയ മക്കളാകുമ്പോ അയിറ്റങ്ങക്ക് ചെറിയ പാമ്പൊക്കെ ആണെങ്കിൽ ഓല് ചാരിച്ചും ഇത് ഒന്നും ചെയ്യൂല ഇത് ചെറിയ കു ക്കെയാണ്
ഇങ്ങനെ
ചെറിയ മക്കൾക്ക് അത്രയ്ക്ക്ള്ള ഒര് വിവരല്ലേ ഇണ്ടാവൊള്ളൂ
ഉം ഇന്റെ ഒരീസം ഇന്റെ ജൂനിം ഞാൻ പറയ ചെകിരി ഇട്ത്ത് ഇങ്ങനെ ഇട്ട് ഞാൻ ഇപ്പം ഇമ്പന്നാരെ കൊർ
ആ ആ പാമ്പ്തയ് ആ പേട്യാണ്.
ഓളങ്ങനെ കൊത്താൻ വന്നപ്പഴാ ഞാൻ കണ്ട്
മേ പേടിയാവുലേ കാണുമ്പോ മക്കള് ഞമ്മളെ കാര്യം മക്കളെ കാര്യാണ് ഇപ്പം ഓരോ.
ഉം ഞാൻ വെറുതെ നോക്കിയതാ ഓൾക്ക് നടക്കാ. ക്കാനും വേണ്ട അയിന് അതൊന്നും ഇല്ലല്ലോ. ഓളുറ്റേ കണ്ടിട്ടും ഇല്ല പാമ്പ് പാമ്പ് ഉള്ളാക്കട്ടപ്പളാ പാമ്പ്.
ഉം പിന്നെ ഞാൻ. പാമ്പുകൾ ഒക്കെയാണ് ചെലത് മണ്ണിന്റെ കളർ ആണേൽ മണ്ണിന്റെ കളർ തന്നെ പാമ്പും. എൽ ചമ്മലിൽ കൂടെ പോകണെങ്കിൽ ചമ്മലിന്റെ കളറയിരിക്കും പാമ്പ് അപ്പൊ നമുക്ക് പേടിയാ. ഏതായാലും പടച്ചവൻ കാക്കട്ടെ. പടച്ചോൻ കാക്കട്ടെ ഏതായാലും ആഹ്. പിന്നെ നിലൂനെ നഴ്സറി ചേർത്തിയോ?
ഉം ചേർത്തിയില്ല
ഉം ചേർത്തണ്ടോ ഈ ഇത്
ചേർത്തന്ന് ഒക്കെ വിചരിച്ചീന്
ഉം ഏയ്ജ് എത്രയായി ഇപ്പം
നാലായിന് അപ്പോത്തേനും നാല് ആവും ജൂണാവകുമ്പോത്തനും നാല് നാല് വയസ്സരു- നാ നാല് വയസ്സും ഒരു മാസവും.
അത് ശരി എന്തപ്പ വിചാരിക്കണെ ചേർത്തുണ്ടോ
ഏഹ്
എന്താപ്പ വിചാരിക്കണെ ചേർത്തുണ്ടേ എന്നിട്ട്
ചേർത്തുന്നു എന്ന് വിചിരിക്കുന്നു നോക്കട്ടെ
ഈ മാസം അടുത്ത കൊല്ലം ചെർത്തിയാലും അഹ് അഞ്ചാം വയസ്സിൽ യു കെ ജി അഞ്ചാം വയസ്സിൽ എൽ കെ ജി ആറാം വയസ്സിൽ യു കെ ജി ഏഴാം വയസ്സിൽ സ്കൂളില് എത്തുല്ലോ
ഏഴാം മാസമല്ലടി സ്കൂളലെതോള്ളൂ
ഇവിടെ മോനൊക്കെ അങ്ങനെ തന്നെണല്ലോ
ഏഴാം മാസം സ്കൂളിലെത്തുമ്പോ എട്ട്- എട്ട് ഒമ്പത് പത്ത് നാല് വയസ് നാല് പിന്നെ അത് ഒരു ഇതാവൂലേ നാലാം ക്ലാസ്സ് എത്തുമ്പോൾ പതിനൊന്ന് വയസ്സാവും
അഹ് ഇപ്പത്തെ കുട്ടികളൊക്കെ അങ്ങനെ തന്നെയായിരിക്കും എന്നാ എനിക്ക് തോന്നണെ കാരണം ഇവിടെ മോനൊക്കെ അങ്ങനെ തന്നെയാണ്
ഓല് ആൺകുട്ടികളല്ലേ കുറച്ച് കൂടിയാലും കുഴപ്പല്ല
ആഹ് അങ്ങനെയാണെൽ കുഴപ്പല്ല നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ കുട്ടികളെ ബുദ്ധിമുട്ടാക്കിട്ടും കാര്യല്ല
അല്ല ഇജ്ജ് അപ്പൊ പതിനെട്ട് വയസ്സ് ആവും പ്ലസ് ടു കജ്ജുബ്ബത്തേനും.
ഉം പക്ഷെ ഇപ്പ അങ്ങനെന്നെ കാരണം ഞമ്മളൊക്കെ ആയ സമയത്ത് വന്നിനിപ്പ ആദ്യക്കെ ആണന്നവെച്ച നമ്മളല്ല കുറെേ മുന്നൊക്കെ പതിനെട്ട് വയസ്സിന് മുന്നേ കല്യാണം അങ്ങനെ അല്ലേനോ
ഉം അതന്നെ ആഹ് പതിനെട്ടെ ഇപ്പ ഇരുപത്തിയൊന്ന് അതൊക്കെ ആണല്ലോ
ആഹ് ഇപ്പൊ ഇരുപത്തൊന്നിലും വയസ് ഇപ്പൊ പെൺകുട്ടികള് കല്യാണം കഴിക്കാനല്ല
ആഹ് അതന്നെ
കല്യാണം കഴിക്കാൻ തന്നെപ്പം പെൺകുട്ടികൾക്ക് ഇഷ്ടല്ല
ആഹ്